എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം എവിടെ കൊറേ ആയാലോ കണ്ടിട്ട്
ഉം കൊറെയി കണ്ടിട്ടും വിളിച്ചിട്ടും ഇപ്പോ എങ്ങോട്ടും ഇല്ല
ഇങ്ങിട്ടും ഇല്ല സ്കൂള് തുറന്ന് കഴിഞ്ഞാൽ ആകെ തിരക്കിപെട്ടിട്ടെ ഇപ്പൊന്ന് രണ്ട് ദിവസം ഒഴിവുണ്ട്
ആ മൂന്ന് ദിവസം നാളെ ലീവ്ല്ലേ
ആ നാളെ ലീവാണ് മദ്രസണ്ട് സ്കൂളല്ലേ പോയിവള്ളു
എനിക്ക് പിന്നെ മദ്രസ് ഇല്ലാതോണ്ട് ആ ഒരി വീണ് മറ്റേ മദ്രസും കൂടി ഉണ്ടെങ്കി ആലോചൻ വച്ചാം ഇത് പോവണത് മാത്രല്ലേ വീട്ടിലിരുന്ന് കണ്ട് ഇഷ്ടംപോലെ എഴുതാനും പഠിച്ചു
ആ അത്ണ്ട് അപ്പൊ ഇന്നലെ ഇപ്പൊ ഒരു വക കഴിച്ചിട്ടേള്ളൂ ഞാൻ പിന്നെ കുറച്ചൊക്കെ സ്കൂളിൽ തന്നെ തീർത്ത് പോന്നക്കണോ ഒന് അതുകൊണ്ട്
ഉം ഇപ്പൊ ഇവൻ തന്നെ ഞാ ടീച്ചറിനോട് പറഞ്ഞു ഇങ്ങനെ ഫുൾയിട്ട് ലോഡ് കൊടുത്ത കൊടുകല്ലേ വീട് സ്കൂള കുറച്ച് എഴുതിപ്പിച്ച പറ ഞ്ഞുഇന്താ പഠിക്കാനും
ആഹ സമയം കിട്ടൂലല്ലാത്തിനും കൂടെ ഇവിടെ മദ്രസും സ്കൂളും ഒക്കെ കൂടെയല്ലേ മദ്രാസയിൽഇന്നാ തന്നെ ഉസ്താദ്മാര് എഴുതാൻ കൊടുക്കണില്ല
ആഹ അതന്നെ ആ ആഹ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പ ടി ടീച്ചർ ഇപ്പോൾ വല്ലാതെ കൊടുത്തേക്കില്ലല്ല ഇപ്പോൾ സ്കൂളിൽന്നെ എഴുതി കലാണ് ഇവൻ ഭയങ്കര സ്ലോവ ആണ് എഴുതാൻ
ആ ഇവിടെ അങ്ങനെ സ്ഥിതി തോനെ എഴുതിക്കൊണ്ട് റുഒന്നും തിരിയില്ല എന്നിട്ട് എന്നെ ഞാൻ ഇവിടെ എത്തിട്ട് പിന്നെ കൂട്ടുകാര ങ്കിലുംഉമ്മക്ക്മെസ്സജ്അയച്ചിട്ട് നിങ്ങൾ ഇന്ന്‌ എഴുതിയത്‌ ഒന്ന്‌വിട്ടുരുവോന്ന് ചോദിച്ചാലാണ്
ഇത് ടൈം കൊടുക്കണ്ട് സമയം കൊടുക്കണ്ട് വരണം അവി
അയ്ന് ചെല കുട്ടികക്ക് സ്പീഡ് കുറവേക്കാറ അതിന്റെ ചെില കുട്ടികക്ക് സ്പീഡ് കു കുറവ് അയ്കാരം
ആ ഇവന്റെ ടീച്ചർ എന്നെ ഏതിന രീതിയൊക്കെ വേറെ രീതിയാണ് കയ് പിടിക്കുന്നതൊക്കെ ഒരു വേറെ രീതി ബുദ്ധിയാണ്അങ്ങനൊക്കെ പറയല്ലേ ടീച്ച അതുകൊണ്ടാണ് അവ ഇത്ര അക്കം പോലെ കഴത് അല്ലേ ഇട തന്നെ സമയുണ്ട് ഞാൻ സമയം കൊടുക്കണ്ട് കൊടുക്കാ എന്നിട്ടല്ല ഓന്റെത് കയ്യാഞ്ഞി ട്ടാണെന്നൊക്കെ മസ്സേജ് അയച്ചി ഞ്ഞി ടീച്ചറ്
ആ ഇവിടെ എന്റെ മകൻ അങ്ങനെ തന്നെ പുസ്തകം താഴെതിരിച്ച് വെച്ചിട്ടായി എഴുതുക എത്ര ചെരിച്ചെച്ചൊടു ത്താലും പറയും ഇങ്ങനെ എനിക്ക് എഴുതാൻ വെക്കൂല ഇറങ്ങാണ്ട് പുസ്തകം അങ്ങോട്ട് നിവർത്തി വെക്കുവ എന്നിട്ട് ന്നെട്ടാ ഓൻ എഴുതാ
ഉ ഞമ്മള് പഠിച്ച പോലെന്നല്ലേ ഉ ഇപ്പോ നല്ല പടിപ്പ് ആ ട്ടില്ല പുസ്തകങ്ങളും കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല പോലും പഠിച്ചു വളരണ്ട സമയല്ലേ
നോട്ട് പുസ്തകത്തിന്റെ ടെസ്റ്റ്പുസ്തത്തിന്റെ ഒക്കെ കട്ടി കണ്ട അഞ്ചാംക്ലാസിൽ ആറാം ക്ലാസിക്ലാസ്
എന്റെ മകൻഞമ്മളൊക്കെ ഒരു എബിസിടിയും മലയാള അക്ഷര അക്ഷരങ്ങളൊക്കെ പഠിച്ചത് നാലാം ക്ലാസിൽ ഓക്കെ എത്തിയിട്ടല്ലേ കിട്ടാതത് അല്ല എൽ കെ ജിന്ന് അക്ഷരം പഠിപ്പിച്ച് യു കെ ജിന്ന് കൂട്ടി വായിക്കണം കൂട്ടി വായിക്കും വേണം കൂട്ടി എഴുതും വേണം അങ്ങനൊക്കെയാണ് ഇപ്പ
നമ്മുക്കൊക്കെ പണ്ട് ഇഷ്ടംപോലെ പാട്ടും കഥയൊക്കെ ഒന്നിലും എൽ കെ ജിയിലും ഒക്കെ ഇപ്പൊ അതൊക്കെ കുറവാ പകരം അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ചലോ
ഉ അതാണ് ഈ അക്ഷ അക്ഷരം പഠിച്ചതും പോരാ ചിഹ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഓൽക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്നത്
ആഹ പിന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് ചിഹ്നം ചിഹ്നത്തിന് ഭയകര താണ് കെ ആണോ കൊ ആണോ
ആഹ അതാണ് പിന്നെ ഒരക്ഷരത്തിന് ചിഹ്നംപറഞ്ഞു കൊടുതാ വേറെ ഇത് ഇട്ടാൽഎന്താ ചോയ്ച്ചാ അതറില്ല അങ്ങനെയൊക്കെയാണ് ഉം ആഹ അതാണ് ആഹ് വായിക്കാൻ വയ്യാ
ഉ അങ്ങനക്ക അങ്ങനെ പോുണുണ്ടേതായാലും എന്തായാലുംക്കെ ശരിയാവ കാരം ഒരു കൊല്ലാം കജു മ്പോ
അതന്നെ ശരിയാവയ്കാരം പിന്നെ എന്താ പറയ പഠിപ്പിക്കണ സമയത്ത് പഠിപ്പിക്കുള്ള പിന്നെ അത് ‌നമ്മൾ ബുദ്ധിമുട്ടട്ടി വരും ടിച്ചേഴ്സ് ഓല് ഒരു ടെമിൽ ഉള്ളത് പഠിപ്പിക്കും ഒള്ളു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെയ്കാരം ബുദ്ധിമുട്ട
പിന്നെ എന്താ വച്ചാല് ഇവരെ ഇവിടെൊക്കെ എന്താ പറയാ വീട്ടില് വന്നാലും മര്യാദക്കെ ഇരുന്ന് പഠിച്ചൊന്നുല്ലേ ഓൽക്ക് കളി അല്ലെങ്കി ഫോൺ കാണല് ആഹ ആ അത് അതൊക്കെയാണ് ഓൽക്കുള്ള പരിപാടികള് അതിന്ടയിൽ അഞ്ചോ പത്തോ മിനിറ്റ് ആകെ കിട്ട
ഫോൺ കാണുമ്പോ എന്തെങ്കിലും ആസ്വദിച്ചിട്ട് തിന്നാനും വേണം അപ്പൊ ഈ ആസ്വാദനംക്കെ കഴിയുമ്പോ തിന് കൊറേ ടൈം എടുക്കും
ആഹ്
പിന്നെ
വേറെന്താ കൊഴപ്പോ
ഉം പിന്നെ അതുമല്ലേ നമ്മളൊക്കെ സ്കൂൾ ചേർത്തിനെ അഞ്ചു വയസ്സ് ആറു വയസ് ആ ഒരു സമയത്ത ഇതിപ്പ മൂന്നാം വയസ്സില് രണ്ടര വയസ്സില് അങ്ങനെയൊക്കെ സ്കൂൾ ചേർത്തല്ലേ
ആ ഇവിടെ മൂന്ന് വയസ് പിന്നെ എന്താ പറയാ മൂന്ന് വയസാവുമ്പോക്ക് ചേർക്കുന്ന സ്കൂളിലാണ് കിച്ചുനെ എന്റെ ചെ വലുതീനെ ഞാൻ ചേർ ത്തീനത് ഓനെ ഞാൻ നാല് വയസായിട്ടാ ചേർത്ത്ക്ക്ണത്
ഉം ശരി ഉം അങ്ങനെയാണെ പ്പൊ ഞമ്മളൊക്കെ പറഞ്ഞ കൊറേ കഴിച്ച് കൊറേ
ആ ഇ ഞാൻ നാ ന്നെ നാലരല് ന നാലര വയസ്സിലൊക്കെ ചേർത്ത എന്നാലും കുറച്ചൊക്കെ
ഉം ഉം ഉം ഉം ഇന്നൊക്കെ അഞ്ചു വയസ്സില് പിന്നെ അന്നൊന്നും ഈ കെ ജി ഇല്ലേനി കെ ജി ല്ലാത്തോണ്ട് നേരെ ഒന്നാം ക്ലാസ്ക്കാവുമ്പോ ആ എവിടേങ്ക ക്കണ്ട് ആഹ് ഇല്ല അത് അത്യാവശ്യം ഇല്ല ആൾക്കാര് അങ്ങനെ പഠിപ്പിച്ചുംന്നർഞ്ഞ അക്കൊ അറിയണ്ടെപ്പാ പിന്നെ വിദ്യാഭ്യാസല്ല ഉം ഉമ്മാമാര് ഓലൊക്കെ പഠിപ്പിക്കുംന്നല്ലാതെ നമ്മള് സാധാരണ ക്കാരൊന്നും പഠിപ്പി
ഇല്ലെയ് ഞാൻ എൽ കെ ജി പോയിനുട്ടോ എൽ കെ ജി പോയിനു പക്ഷേ അവിടെന്തോ പിന്നെ ഓര് ആഹ് ഇൻക്കെന്തോ വയ്യാതായി റ്റ് അവിടുന്നു ടീച്ചർമാരൊറ്റക്ക് പറഞ്ഞയച്ചിട്ടേ എൽ കെ ജി മുഴുവനാക്കി അങ്ങനെ നിർ ത്തി പിന്നെ യൂ കെ ജി പോയ്റ്റില്ല
ഉം അത്‌ശരി
തർഷം പിന്നെ നേരെ കൊണ്ടോയി ഒന്നാം ക്ലാസ്ക്കാണ്ടാക്കി ന്ന്ട്ട്പ്പോ എസ് എൽ സി എയ്താൻ വയസ്സില്ലാഞ്ഞിട്ട് പിന്നെ സർട്ടിക്കറ്റും കാര്യങ്ങളൊക്കെ ശെരിയാക്കി
ഉം ഉം അങ്ങനെ ഉം പിന്നെ നേരെ ഒന്നാം ക്ലാസ്ക്കാണ്ട് പോയി ക്കേക്കാരം ലേ
ക്കങ്ങനെ പോയി അതോണ്ടാപ്പൊ മകനെ പിന്നെന്താണ് സി ബി എസ് സി സ്കൂള്ലാക്കിയത് നമ്മക്ക് ഏതായാലും ഗവൺമന്റ് സ്കൂളാണ് ഓലെങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷും തും പഠിച്ചോട്ടേതീട്ട്
ന്റെതും അതന്നെ പ്പവടെ ചെർത്യോക്കപ്പളാണെങ്കിലോ ഓല തലക്ക് ഭാര ആ ഞമ്മൾക്കും ഭാരാണ് ഓൽക്കും ഭാരാണ്
ആഹ് നിപ്പൊ ഏതായാലും പഠിച്ച്ടുക്കട്ടെ കൊറേക്കെ ക്കുമ്പോ സരിയാവും അല്ലാ
ഉം അതാ നമ്മള് നമ്മളെ കൈയ്യ്ത പോലെ ത്ര ടൈപ്പൊക്കെ ഒരീസം പഠിച്ചിട്ടില്ലെങ്കി ഭയങ്കര ടെൻഷനാ കുട്ടിയാണ് കാരണം വാക്കിന്റെ കുട്ടിയാളൊക്കെയ് ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട ആ മുമ്പില് മുമ്പിലെത്തും ബാക്കിലാവും ഉം അങ്ങനെരു പേടിയാണ് ഇവല് പറഞ്ഞ ഗ്രൂപ്പില ങ്ങനെ കുട്ടികളെങ്ങനെ വോയിസ്ങ്ങനെ വിടും ൻ്റെ മോനാണെങ്കി അറിയാഞ്ഞ ട്ടല്ല ചെൽപ്പോ വുടൂല്ല പ്പത് കേക്കുമ്പോ ഇൻക്ക് ഭയങ്കര പേടിയാ ബൻ ബേക്ക്ക്കാകോ ബേക്ക്ക്കാകോ പക്ഷെ ടീച്ചറിനോടോയ്ച്ചപ്പ പറയും ആൾ ഉഷാറാണ് കുഴപ്പന്നു ല്ല പിന്നെ മടിയാണ് കുറച്ച് ആക്കംപോലേണ് അങ്ങനെയൊക്കെ പറയും ടീച്ചറ്. അല്ലാത്ത കൊഴ്പ്പൊന്നുല്ല.
വടേം അങ്ങനെ തന്നെ ഇവിടെ എഴുത്തൊക്കെ നല്ല ബാക്ക്ക്കെയ്നു വായന അതേപോലെ എല്ലാ വിഷയങ്ങളുന്നും ഒരേ സ്പീഡിലോ ത്തൂല അങ്ങനൊക്കെ തന്നേനു പിന്നെ ഞാൻ പിന്നെ ഇവിടെ ആ ഇവിടെ നാത്തൂന്റെ കുട്ടി കുട്ടിണ്ട്‌ ഓന്റൊപ്പേ അപ്പോ ഇവിടെമ്മാക്ക് ഭയങ്കര കമ്പാരിസ ഓൻ നൽ ഓളല്ലോം പഠിച്ചും ആഹ് ഓൻ നല്ലോം പഠിച്ചും ഉം ഓക്ക് നൽ ഓണെയ്താൻ വെയ്ക്കും പിന്നെ ഇബടെ ഇബല് ഇബന് ഇബന് ഒന്നിനും വെജ്ജാന്നൊക്കെ പർഞു ഒരീസം ഇച്ചീറട്ച്ച്ട്ട് ഞാൻ പർണു എല്ലാ കുട്ട്യേക്കും ഒരേ മാരിയൊന്നും ആവൂല ച്ച് വല്ല്യെ മണ്ടെന്നുല്ല ഇഞ്ചെ മണ്ടെന്റെ മകന് കിട്ടീക്കുണൂച്ചെങ്കി ഓനെ അയ്ന് പർണ്ട്ട് കാര്യൊന്നുല്ലാർഞ്. ഞാൻ പറിം ഇന്റെ ഇന്റെ എഴുത്തും തന്നെ വല്ല്യെ വൃത്തിയൊന്നുല്ലട്ടോ താനും തന്നെ ശ്രദ്ധിച്ചാൻ ആള്ണ്ടായ്ന്നില ചെർപ്പത്തില്. പർഞ്ഞരാള്ളത് ഞമ്മളമ്മാരല്ലെ ഇമ്മാര്ക്ക് ഞമ്മളത്രി അറീലെങ്കി പിന്നെപ്പെന്താ കാട്ട്ണ്.
ഈശ് ഞമ്മളക്കാവ്മ്പളെയ് പയ്നെട്ട് കഴിഞ്ഞാ കല്യാണം കഴിച്ച് വിടണം അങ്ങനൊരു ചിന്തല്ലേയ്ന്യോ അത് അതെ ജോലി
ല് വല്ലാതൊന്നും പഠിപ്പിച്ച്ട്ട് നേരാക്കി തന്നിട്ടൊന്നുല്ലെയ് അപ്പം ഞാൻ ഇപ്പന്നെ കൊണ്ട് കയ്യ്ണ മാരി നോക്ക്ണ് ണ്ട്. ഇന്ന്ട്ടും ഇങ്ങനെ പു ഇത്ങ്ങനെ കേക്കുമ്പോ ഞാൻ ഇന്ന്ട്ട് ഒരീസം ഈറ ട്ച്ച്ട്ട് ഞാൻ ഇമ്മാനോടെന്നെ പർ മണ്ടേ ഓന് കിട്ടീക്ക്ണ് ഓന് വല്യെ വൃത്തിം വല്യെ പഠിപ്പൊന്നുണ്ടാവൂല എങ്ങനേലൊക്ക കയ്ച്ചും പാസായ്ക്കോളും ഇല്ലങ്ങി കൂലിപ്പണിക്കെയ്ക്കോളും ന്നറഞ്ഞു ഞാന്. ഫസ്റ്റാണ് ഞാ ഞാനു അതേ ഇപ്പ ഡിറ്റേഷനൊക്കെ ഇട് ക്കുമ്പൊ ഓന് വയങ്കര പേടിയാണ് ഇൻ ഫുള്ള് മാർക്ക് കിട്ടീറ്റ്ല്ലെങ്കി ഇമ്മ തല്ലോ ചീത്തറയോ നാള്പ്പോ മദ്രസ്ന്ന് പിന്നെ എന്താ റയാ കേട്ടെഴ്ത്ത് ഇട്ക്കാണ് അർണാണ്ട് ഇര്ന്ന് കാണാ വടം പിടിച്ച് പൊയ്ക്കാണ് ന്നട്ട് വന്ന്ട്ടർണു മ്മ ച്ച് പന്ത്രണ്ടില് പത്ത് മാർക്കൊള്ളു കിട്ട് ട്ടീറ്റ് ജ്ജ് പന്ത്രണ്ടില് ജ്ജ് പത്ത് വാങ്ങിയേന് ച്ച് വിഷയന്നുല്ല പന്ത്രണ്ടില് പന്ത്രണ്ട് വാങ്ങണൊന്നു ഞാൻ പറയില
ഉം ഉം അ ശരിയാ ഉം ഉം ഉം ഉം അ ശരിയ ഉം
ഒന്നുല്ലന്നറയ്ണെയ്ക്കായു തല്ലേ ഒരു മാർക്കെങ്കിലു ണ്ട്
ആ ഒരു പാകത്തത് മതി അല്ല ഫസ്റ്റ് വാണം അങ്ങനെ എന്തൊ പ്പം കുട്ട്യേള്ണ്ടാം പാടില്ല ഈ പരിസരത്തെ ഒപ്പം കുട്ട്യേള് ണ്ടാവും ബടൊക്ക ഒപ്പം കുട്ട്യേള്ണ്ട് ഓൽക്കങ്ങൻന്നു ഷ്ടേ ഇല്ല എ ആ കുട്ടി അങ്ങനെണ് ഈ കുട്ടി ഇങ്ങനെണ്
അപ്പൊ പിന്നെ പിന്നെ ബനി രാവിലെ മദ്രസന്ന് തോന്നെ കിട്ടൂലല്ലോ അപ്പ പിന്നെ ഞാം പടിം ക്‌ട്ട്ണെയ്നന്സരിച്ചൊ എ പഠിച്ചണ്ട് പരീഷ ക്ക് കിട്ട്യാ മതി പിന്നെപ്പ ജയിച്ചു വന്നാ മതി ഒന്നും രണ്ടാം ക്ലാസ്സിൽ ഇര്ക്കാതെ അല്ലാതെ ഫുള്ള് മാർക്കൊന്നും വേണംന്ന് ച്ചില്ല ആ ഫുള്ള് മാർക്ക് വാണന്നൊന്നു ച്ചില്ലാ റയും ഞാന് നമക്ക് ആ ഞമ്മക്കെറങ്ങേറ ഞമ്മള് ന്നോ ഒക്കായിട്ടാണ് ന്നുള്ളൊര് തോന്നല് ഞമ്മ
ഉം ഉം ഞാ ന്നെ കൊണ്ട് കയ്യ്ണ പോലെ ഞാന് പഠിപ്പിക്കൽണ്ട് പക്ഷെ പിന്നെ ഓരോ കുട്ട്യേളെ കയ് വാണ് ഉം ഉം അതാണ് അതാണ് ഉം ആ ചെൽപ്പം ഉം രണ്ട് കൊടുത്താലും പിന്നെ അമ്മക്കത് വാങ്ങില്ലെയ് ചെയ്യും ഉം ഉം കാര്ണ ഓല പർണ് ട്ട് ന്നട്ട് ത് ഓലെ ഞമ്മള് കൊടു താണ് പിന്നെ ഞ അമ്മളെ വാത്ത്ന്നും കൂടി ചീത്തിം ദേശ്യോം മടിയോക്കായല് അതയ്ലേറേണ് കുട്ട്യേള്
ഞാൻ അങ്ങനെയ്ന്നു കൊറെക്കെ പിന്നെ ങ്ങനെ തോന്നി അതോണ്ട് പ്പോ എന്തത്ത കാര്യം
ഉം ഉം ഉം അതെന്നെ ഉം അതെന്നെ ഉം പിന്നെ
വേറെന്തൊക്കെ വേറെന്താ അങ്ങനെ പോണു ഓന് കോപ്പിയൊക്കെ കൊറേണ്ടോ എഴ്
ഓ കോപ്പി ഈ വർഷം തൊടങ്ങീണു കോപ്പിന്റെ പറയണ്ട കോപ്പിന്ന് പർണ സാധാ പോലെല്ലല്ലൊ എയ്ത അപ്പൊ അങ്ങനെ കൊറെേ സമയം പോണത് കോപ്പി ആയിട്ടേ എന്നാല ഇപ്പൊ ച്ചയില സ്കൂൾ തുറന്നിട്ട് അപ്പൊ പിന്നെ കുറൊക്കെ ശെരിയാവണ്ട്
ആ ഇവിടെ അങ്ങനെ തന്നെ ബടെ കഴിഞ്ഞ മൂന്നല്ലപ്പം ഇത് മൂന്ന കൊല്ലം പോയതല്ലേ കോപ്പിയക്കെ കുറവേനു അപ്പപ്പോൊ ഇപ്രാവശ്യം മുതൽ എഴത്ത് നന്നാക്കാന ർഞ്ങ്ങണ്ട
കോപ്പി ഉണ്ടാവും അത് നല്ലതാണ് കോപ്പി ചെയ്ത് നന്നാവും
ആഹ നഞമ്മള് നോട്ടപുസ്തകത്തില്
ഉ ഉക്ക ഉ ഉ വഭങ്ങതന്നെ വേറെ
ഇല്ലല്ല വേറെ കൊഴപ്പൊന്നുമില്ല
ഉം ശരി
ആഹ ആയിക്കോട്ടെ